എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം, ചായൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചു, ഉച്ചക്കത്തത് നോക്കിയോണ്ട്ക്കാണ്.
ഓഹ്, ഫുഡ് ഏഹ് ഭക്ഷണൊക്കായോ എന്തെല്ലാം വെച്ചു. ചോറും കറീ ഒക്കായോ?
ചോറ് അട്പത്താണ്. ഉം ചെരങ്ങ കറി ആയി. കൈപ കൈപ കൈപ്പ ഉപ്പേരി ആയി, ഇനി പയറ് ഉപ്പേരി അടുപ്പത്ത്ണ്ട്.
ഓഹ് അത് ശരി അപ്പൊ ഉച്ചത്തേക്ക്ള്ളൊക്കെ റെഡിയായില്ലേ
ആയിട്ടില്ല ഞൊക്കെ തൂമിച്ചാണ്ട്. ഒക്കെ വെച്ചിട്ടുള്ളൂ
പണിയൊക്കെ കഴിഞ്ഞോ?
ഇല്ലേ അലക്കല് ഇല്ലല്ല അലക്കല് കഞ്ഞിട്ടുള്ളു പിന്നെ തുറക്കാണ്ട്
ഓ അത് ശെരി രാത്രിയിലേക്കും രാവിലേക്ക ഒരുമിച്ചാ വേക്ക ഭക്ഷ
ഞങ്ങക്കു ഞങ്ങക്കുംഉമ്മച്ചിയ്ക്കും ഇക്കാക്ക് വേറെ ദോശ ഉണ്ടാക്കണം ഉം ഇത് ചോറ് ഉണ്ണൂല
ഓ അത് ശരി പി ഇല്യ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അലക്കലൊക്കെ കഴിഞ്ഞു ഇനിയൊരു ഒരുപാട് പ പണികളുണ്ട്
ഉം നമ്മുടെ പണി കഴിലല്ലോ നമ്മുക്ക് വൈകുന്നേരം
ആഹ് അത് ശരിയന്നെയാണ് പിന്നെ എന്താ യാ യാത്രകളൊക്കെ ഇഷ്ടമാണോ യാത്രയക്കെ പോകലുണ്ടോ
ആഹ് യാത്രൊക്കെ ഇഷ്ടാണ് യാത്ര പോകലൊക്കെണ്ട് അങ്ങനെ പോയിന്നില്ല ദൂരെ
ഓ അത് ശരി എവിടക്കൊക്കെ പോയി എവിടക്കെ പോയി വെക്കേഷനിലൊന്നും അങ്ങോട്ട് പോയില്ലേ
ഇല്ലല്ല വെക്കേഷൻന്റന്നു ഒരീസം ഉം ബീച്ചിൽ പോയി
ഓ അ
പി പിന്നെ ജാസത്തിന്റെ വീട്ടിൽ ഓരോ നാല് ജാസക്കാരുണ്ട് ഓന്റെ വീട്ടിലക്കെ രണ്ടീസം ഇന്ന് പോയി ആകപാടെ പത്ത് ദിവസത്ത മൊത്തത്തിൽ ഉള്ള അവധി
ഓ അപ്പൊ തന്നെ വെക്കേഷന് ഇതായില്ലേ പിന്നെ വീട്ടില് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ
വീട്ടില് പച്ചക്കറി ചോയിച്ചാല് പച്ചക്കറി ഞാനിപ്പോ പയർ വെ ച്ചിട്ടൊണ്ടോ അത് എല്ല മൊളച്ചിട്ടൊ ഉണ്ടായിട്ടില്ല
മഴക്കായി ഈ മഴയത്ത് ഇണ്ടാവൂലല്ല മഴ ഇണ്ട അവിടെ
ഇവിടെ ഇന്ന് മഴയില്ല ഇന്ന് വെയില ഇന്നും ഇന്നലെക്ക വെയില
ഓ അത് ശരി ഓ ഇവിടെയും ഇന്നും ഇന്നലെയൊക്കെ നല്ല വെയിലാണ് നല്ല വെയിലന്ന നല്ല ചൂടാണ് വൈകുന്നേരം ആഹ് വൈകുന്നേരം ഇനി പെയ്യോന്നറിയില്ല
ആഹ് ഇന്നലെ വെകുന്നേരം ഇങ്ങനെ മഴ വന്നീന്
ആഹ് നല്ല മൂടിക്കെട്ടി കാലാവസ്ഥ ഉണ്ടാകും പെ ചിലപ്പഴേ ഇനി പെയ്യുള്ളൂ ഓർക്കാതിരിക്കുമ്പോ നല്ല മഴ
ആഹ്ഹ പെയ്യും നമ്മള് അങ്ങനെ കാട്ടിക്ക് പെയൂല്ല ഇന്നലത്തെ ക്കൊക്കെ ഉണങ്ങി കിട്ടിയതൊണ്ട് വെയിലായൊണ്ട് നത്തെക്കെ കുറെേ ദിവസം തന്നെ തോരല്ല നമ്മള് വെയില് തട്ടിക്കാണ്ട് ഉണങ്ങിയാ വേറെ
ആഹ് അത് തന്നെ അത് വീട്ടില് പക്ഷികള് അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടോ ആട് കോഴി അങ്ങനെയൊക്കെ ഉണ്ടോ വളർത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടാ ഓ അതണ്ട് പിന്നെ കുഴപ്പല്ലല്ലോ
ഇവിടെ ഞമ്മ ഞമ്മക്ക് വേണ്ടല്ലോ വേറൊരു കിട്ടി എന്ന് കുഴിച്ചിട്ടാലൊക്കെ എന്നിട്ട് ചിക്കി മറിച്ചിടണ്ട്
ആഹ് അത് ശരി ആഹ് അടുത്തൊക്കെ ഉണ്ടാവുംല്ലെ അടുത്ത വീട്ടിലൊക്കെ ക്കെ ഉണ്ടാവു ഈ കരള് അപ്പ അങ്ങനെ ആകുമ്പോ ഒന്നും ഉണ്ടാക്കിട്ടും കാര്യല്ലല്ലോ
ആഹ്
ഒക്കെ ഉണ്ടാക്കാറുണ്ട് ചെടിയൊക്കെ കഴ ഇതാക്കല്ലോ താറാവ് അങ്ങനത്തൊക്കെ
ഇ താറാവും ഇമ്മടെ ചെടിയ ഉണ്ട് ചെടി തോന്നേന്നും ഇ
നല്ല ഓ പൂക്കൾ ഇടുന്ന ചെടിയാ
നിത്യ നിത്യകല്യാണി പല വിധം പലകളറിൽ നാല് സെയ്‌സ്ണ്ട് നിത്യ കല്യാണി അല്ലേ അത് ശവന്നാറിന്നൊക്കെ പറയിലെ
ആഹ് ശവന്നാറി മറ്റേ റോസ് ചുവ പ്പ് വെൾ
ആഹ് അങ്ങനത്തെ പലെ കളറുണ്ടാവും കൊറേ ദിവസം നിക്കാ ആഹ് പൂവ്
ആഹ് ആതിന് പേരന്ന നിത്യ കല്യാണി ല്ലേ
നിത്യക്കല്യാരിന്ന് പറിം ശവന്നാറി എന്ന് പറിം
അത് ശരി ഉം ഏത്പ്പോ എല്ലാ ഭക്ഷണോ ഇണ്ടാക്കോ ബിരിയാണി മന്തി തീ അങ്ങനത്തെ എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് നിങ്ങള്
ആഹ് ഇണ്ടാക്കും ഫ്രൈഡ്റൈസ്, ബിരിയാണി, മന്തി
ഓ നിങ്ങളങ്ങനെ ബരിയാ എഹ് ബിരിയാണിയക്കെ ഇങ്ങനെ സാധാ ഞമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാല അങ്ങനത്തെ പൊടികൾ മാത്രട്ട് ഇണ്ടാക്കാഅതെങ്ങൾ മുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ടോ
ഒരു കോർ കോറച്ച് മൊളക് പൊടിടുംനുൾ
ഏഹ്
പിന്നെ കുരുമുളക് പോടി പച്ചമുളകും
കുരുമുളക് ആഹ് അത് ശെരി ഞാനങ്ങെതന്നെയാണ് മഞ്ഞൾ പൊടിയോ മഞ്ഞൾ പൊടി ബിരിയാണി മസാലയും മാത്രം ഇട്ടാണ് ഇണ്ടാക്ക പക്ഷെ ഞാൻ എത്ര ഉണ്ടാക്കിയാലോ അത് റെഡി ആവാല്ല റെഡി ആവാറില്ല ബിരിയാണി മാത്രം ഇണ്ടാക്കാൻ അറിയത്തില്ല
പെര് പെരിഞ്ചീരകം കൊറച്ച് പെരിഞ്ചീരട കൊറച്ച് മല്ലി ല
അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല മഞ്ഞൾ പൊടിം ബിരിയാണി മസാലന്റെ ആഹ് പാക്കറ്റ് കിട്ടുല്ലോ ആഹ് പൊടി നമ്മള് പൊടികക്കെ അങ്ങനെ എന്തല്ലെങ്കില് ആഹ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാണ്ടാണ് ഞാൻ ഇണ്ടാക്കാറ്
ഞല്ലാന്താ കേൾക്കേണ്ടി കൊറച്ച് പെരി ജീരകം കൊറച്ച് തോനടേര്ത് കൊറച്ച് മല്ലിഒരു നുള്ള് മുളകും പൊടി മറ്റേ കു കുരുമുളകും പൊടി
പക്ഷെ ഞാൻ എപ്പഴും ഇ ണ്ടാക്കുമ്പോം ഇതൊക്കെ റെഡിയ ആവും മസാലൊക്കെ റെഡിയാഉം പക്ഷെ അരി ചേർത്ത് കഴിഞ്ഞിട്ടുള്ള വേവിച്ച നമ്മള് ഇതാക്കൂലെ ഇ ടുക്കുമ്പോ ആഹ് സ്മെല്ലൊന്നുംണ്ടാവൂലാ ഇപ്പ ബിരിയാണി ആവൂല അതുവരെക്കെ റെഡി ആവും സ്മെല്ല ആഹ് ബിരിയാണീന്റെ അതൊന്നും ഉണ്ടാവാറില്ല
തളപ്പിച്ച് ഊറ്റി ങ്ങാണ്ടനതോ അതോത അങ്ങനെ
തളപ്പിച്ച് ഊറ്റിങ്ങാണ്ട് ഇങ്ങളെ എങ്ങനെ ഇണ്ടാക്കാറ് തളപ്പിച്ച് ഊറ്റിയാറന്നെ ഞങ്ങളവിടൊക്കെ തളപ്പിച്ചച്ച് ഊറ്റിക്കന്നെ ഇണ്ടാക്കല്
ആഹ് അങ്ങനെന്നെ അല്ലാതി ഇണ്ടാക്കാ
ആഹ് നെയ്ച്ചോറ് വെച്ചിട്ട്ണ്ടാക്കല്ലഅല്ലേ ടേസ്റ്റ് എങ്ങനാ നെയ്ച്ചോറ് വെച്ചിട്ടാ
അങ്ങനെവെച്ചക്കുമ്പോ ഒരു ഒട്ടല് വരും ഒറ്റ ചേക്കുമ്പോ ഒളർന്ന്ക്കല് കോർ റച്ച് കുറവേകാരം അതാകുമ്പോ പശയൊന്നും പോകൂല്ലല്ലോ തളപ്പിച്ചു ഇപ്പ പിന്നെഅയ്ന്റെ കഞ്ഞി ഉം
പിന്നെ എന്തൊക് ഓ ആയി അത് ശെരി
ഫ്രൈഡ് റൈസ് പിന്നെ മന്തി
ആഹ് ഫ്രൈഡ് റൈസ് ഇനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല മന്ദി ഇണ്ടാക്കും ഫ്രൈഡ് റൈസ് ഞാൻ ഇത് വെ ഒരു വട്ടം ഇണ്ടാക്കി നോക്കിട്ട് ഫ്ലോപ്പആയി അത് ഒന്നായിട്ട് പശ പോലെ ഒന്നായി ഒരു ടെേഴസ്റ്റില്ലാത്ത പോലെ
അതെങ്ങനെ അല്ലാം ഫൈ ഡ്രൈസിനാ പോത അര്യ വാങ്ങിന്നെ
സിന ബസ്മതിലെ ഇന്ത്യ ഗേറ്റിന്റെ ബസുമതി അരി വൈറ്റ് വൈറ്റ് അരി കൊണ്ട്ണ്ടാക്കി ക്കത് പക്ഷെ അത് എത്രായിട്ടും അതില് മുട്ട പിന്നെ ചിക്കന് ആഹ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഇട്ടിരുന്നു പക്ഷെ വെന്ത് വന്ന് അത് മിക്സിയ്യൂലേ ഓഹ്. കോഴിമുട്ടിം കോഴിമുട്ട പൊടിച്ചതും പിന്നെ ചിക്കന് പിന്നെന്താ. ആഹ് ഉള്ളിത്തണ്ട്. അങ്ങൻത്തെ കൊറെ പച്ചക്കറികളൊക്കെങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ക്യാരറ്റ്. ഒക്കെട്ടിട്ടാണ് പക്ഷെ അത് മിക്സെയത് ആഹ് ക്യാപ്സിക്കം ബീൻസ്. അങ്ങനെ ഓരോന്നിട്ടിട്ടായിരുന്നു പക്ഷെ അത് മിക്സൈത്. ആയി വന്നപ്പം അത് ഫ്രൈഡ് റൈസ് ആണോന്നറീല്ല എന്തോരു ച്ചോ പുലാവ് പോലായി
അ എന്തെ വേവേറിയോ
എന്താറീല ഒരു പശ പോല വന്ന് പക്ഷെ മന്തി ണ്ടാക്കാറിയ ഉം ആഹ് അരി വെള്ളത്തിലിട്ട് കൊത് കുതർത്തീട്ട് പിന്നമ്മള് വേവിക്ക സാധാ മ മന്തി കൊക്കെങ്ങനെ തളപ്പിചൂറ്റി യെന്നെല്ല എട്
അയ്നി നി മന്തിയാണെങ്കിലും ബിരിയാണിയാണെങ്കിലുംനമ്മള് വള്ളത്ത്ട്ട്ങ്ങാണ്ടെയ് വാണ്ട അരമണിക്കൂർ മുക്കാ ഒരു മണിക്കൂറ് മാണന്നില്ലാ ഒര് മുക്കാ മണിക്കൂറിട്ട് ഓട്ട ഓട്ട തില്ലേ
ഓഹ് ആതെന്നെ ഓട്ട അയിപ്പല്ലെ ഇങ്ങൾ പറഞ്ഞെതായി ലേക്ക് ഊറ്റി വെക്കൊ ന്ന്ട്ട് വെള്ളം തോർന്ന്ട്ടാണ് പിന്നെ ണ്ടാക്കാറ് പിന്നെ തളപ്പിച്ചൂറ്റെല്ലേ ച്ച്യ്യാ തളപ്പിച്ച് ട്ക്കും ആഹ് അങ്ങനെ തന്നെ ചെയ്യാർ
ഒയൽ പാരല്ലേ
ആഹ് അതെന്നെ ക്ഷെ ഇതുവരൊക്കേ ഫ്രൈഡ് റൈസ് ഏ അരി
ഒയൽല് പാരല്ഇണ്ടോ
ആഹ് ഓയല് പ ആഹ് സൺഫ്ലവറോയിൽ ഇറ്റിക്കാർണ്ട് അപ്പോ ഒട്ടിപിടിക്കില്ല പക്ഷെ എന്തോ അത് ഇണ്ടാക്കി വരുമ്പോഒര് പുലാവിൻ്റെ പോലെയാണ് വര്ന്നെ ഞമ്മള പുലാവില്ലേ പച്ചക്കറി ക്ക്ട്ടാണ്ട്ള്ള പു പുലാവിലീക്ക് ന്താണ് മറ്റേ പച്ചപ്പട്ടാണൃക്കെ ട്ടാണ്ട്ള്ളേ
ആഹ് ആഹ് ആഹ്
അത്പോലായി വരും ഇണ്ടാക്കികഴിഞാല് ഇണ്ടാക്കി കഴിയുമ്പോ സോയാ സോസ് റ്റൊമേറ്റോ സോസ് ചില്ലി സോസ് അങ്ങൻത്ത കെറെ സോസുകളൊ കൊ ഒയ്ച്ച്ണ് പഷെ ഇണ്ടാക്കി ഇ കഴിയുമ്പോ എന്താ അറീല ഈ ഫ്രൈഡ് റൈസും നന്നാവില്ല ബിരിയാണിം നന്നാവില്ല പിന്നെ നെയ്ച്ചോറ്ണ്ടാക്കും മന്തി ണ്ടാക്കും കപ്സണ്ടാക്കും അങ്ങനത്തക്ക ണ്ടാക്കാർണ്ട് അതൊക്കെ നന്നാവും ബാക്കിയൊന്നും നന്നാവാറില്ല നിങ്ങള് എന്തെക്കെ ഇങ്ങനെ കപ്സ മന്തി ഫ്രൈഡ് റൈസ് ഇൻത്ത എല്ലൗണ്ടാക്കും പിന്നെ പലഹാരങ്ങളൊക്കണ്ടാക്കോ വീട്ടില് ബ്രെഡ് അങ്ങൻത്ത എന്തേങ്കിലും പരഹാരങ്ങളൊക്കെ ണ്ടാക്കാറ്
ഇത് പയം പൊരീ പിന്നെ കൊ കൊക്കവ പക്കവട ഉം ഉള്ളിവട
ആ ഉള്ളിവട അങ്ങൻതെക്കെ ലേ
ഉം അങ്ങൻത്തെക്കെ ണ്ടാക്കും കേക്ക്ണ്ടാക്കീന്ന് കേക്ക് ഞമ്മള് കുക്ക്
കേക്ക് ഞാ ണ്ടാക്കാറ്ണ്ട് ആഹ് കുക്കർല് ഞാന് ആഹ് കേക്ക് മറ്റേ എർച്ചി കേക്ക് ണ്ടാക്കാറ്ണ്ട് സാധാ മ്മള് കേക്ക്ണ്ടാ സാധാ ക്രീം കേക്ക് ഇല്ല്യേ
ആഹ്
അതൊക്ക ണ്ടാക്കും അങ്ങൻത്ത കേക്കെൾ ബർത്ത്ഡെക്കൊക്കെ കേക്ക് ണ്ടാക്കാറ്ണ്ട് കേക്കെൾ - ണ്ടാക്കാറുണ്ട് ആ എല്ലാക്ക് ഒരുവിധം നമുക്ക് വാനിലാ ചോക്ലേറ്റ് അങ്ങൻത്ത ഒരുവിധ കേക്ക് കളൊ - - ഇണ്ടാക്കാറ്ണ്ട് പഷേ ഇന്നാ ഇ ആഹ് കേക്കൊക്കെ ചെറിയ മൂന്ന് ലിറ്റർന്റെ കുക്കർല് മൂന്ന് ലിറ്റർന്റെ കുക്കർൽ മൂന്ന് കോഴിമുട്ട എടുത്ത മൂന്ന് ലെയറ് കിട്ടും നാലണ്ണം കോഴിമുട്ട എടുത്ത നാല് ലെയർ ആയിട്ട് നമുക്ക് സ്പഞ്ച് കിട്ടല്ലോ നമ്മളത് ബീ റ്റ് ചെയ്യ്ണേന്റെ പ്രശ്നായാലാണ് അടീല് പതിഞ് പോവ നന്നായിട്ട് ബീറ്റ്യ്താണ്ട് മൈതൊക്കെ കറക്റ്റ് ആക്കിട്ട് എടുക്കാണെങ്കില് കേക്ക് നല്ല റെഡിയായിട്ട് വരും. ബീറ്റ് ചെയ്യണതാണ് പ്രശ്നം ഇങ്ങള് ഇണ്ടാക്കാറ്ണ്ടോ?
ഞാൻ ആദ്യക്കൊ ഇണ്ടാക്കിന്. അയി കൊഴപ്പൊന്നുല്ല ആഹ് പിന്നെ ണ്ടാക്കിട്ടില്ല ഓഹ് അല്ല സോഫ്റ്റ്ക്കെ ഒണ്ടാവല്ണ്ട്.
ഓഹ് അയി ശെരി ക്രീമ് വെച്ചിട്ടുള്ളേ ഇണ്ടാക്കാറില്ലല്ലേ
ഏഹ്
വെച്ചിട്ടുള്ള കേക്ക് ഇണ്ടാക്കാറുണ്ടോ?
ഇല്ല ഞാ ഇണ്ടാക്കിലാ
ഓഹ് അത് ശെരി അപ്പോ കുട്ടികള് ഇങ്ങനെ പെറാന്നാളിനൊന്നും ഉണ്ടാക്കാറില്ല
ഞാ വാങ്ങിക്കൊണ്ട്രും
ഓഹ് ആഹ് വാങ്ങലാണല്ലേ
ആഹ്
ഞങ്ങള് അതിനൊക്കെ ഇണ്ടാക്കലാ ഞാന്
ആഹ്
അതിനൊക്കെ ഇണ്ടാക്കാറന്നെള്ളേ കേക്ക് പിന്നെ അങ്ങൻത്തെ സ് പിൻ അയിന്റത് പോയിണ്ടാവൂലേ
ഉം ഉം
ഇണ്ടാക്കിയിഞ്ഞ നന്നാവാഞ്ഞാലാണ് പിന്നെ ഇണ്ടാക്കാൻ മടിയാവും. ഒരു ആഹ് ഇണ്ടാ ക്കിയാ എവടെങ്കിലും ലാസ്റ്റ് വെച്ച് അയിന് ടെസ്റ്റില് വ്യത്യാസം വരുമ്പോം പിന്നെണ്ടാക്കാൻ മടിയവുമ്മക്ക്. ന്നായിക്കോട്ടന്നാ ശെരി.
ആഹ് എന്നാ ഓക്കേ എന്നാല്